സുഖല്ലേ
ആ, സുഖാണ്, സുഖാണ്
മക്കളൊക്കെ സ്കൂളിട്ട് വന്നാ, വിശേഷങ്ങളൊക്കെ കൊഴപ്പില്ല നല്ലതുപോലെ പോണേ, മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നാ
ആ വന്ന്, വന്ന്
ച ഏ നമ്മളടത് രണ്ടാളെ എത്തിട്ട് ഉള്ളു, ഇനി ഒരാള എത്താന്ണ്ട്
ആണോ കുഞ്ഞ് കൊച്ചങ്ങളാണോ കൊച്ചു കുട്ടികളാണോ?
ഒന്ന്, മൂത്താള്, മൂത്താ പത്താം ക്ലാസിലാണ് രാവിലെ ആണ് ട്യൂഷന്, രണ്ടാമത്തെ ആള് നാലാ ആ, നാലില്
അ, ആ, ആ ഓ അപ്പം ഫുൾ സമയം ബിസിയാണ് മക്കടെ കൂടെ
ആ, ആ, ഉം, ആ ഓന് മൂന്ന് മണിക്ക് വരും പിന്നെ ഓന്റെപ്പരാവും അത്, കഴിഞ്ഞ് ഒരോത്തര് അങ്ങനെ വരില്ല എത്തിയിട്ടില്ല അങ്ങനെ അങ്ങനെ പോവുണ്ട്, ആ ട്യൂഷൻ രാവി രാവിലെ ട്യൂഷന് ഇനി വന്നാ മദ്രാസ ഉണ്ട്
ഓ മദ്രസ എല്ലാ ദിവസം ഉണ്ടോ? എല്ലാ ദിവസം പോണോ
ഉച്ച കഴിഞ്ഞ് എല്ലാ ദിവസവും ഉണ്ട്
ഉം, ഉം, ഉം
ട്യൂഷന് കഴിഞ്ഞാ സ്കൂള്, അത് കഴിഞ്ഞാൽ മദ്രസ, രാത്രി എട്ടര വരെ ഓട്ടപ്പാച്ചിൽല്ലാണ് ആ മൂത്താള് ഓട്ടപ്പാച്ചിൽല്ലാണ് ഉം ആഹ് നല്ലോണം പഠിക്കാനുണ്ട് ഓര്ക്ക് ട്യൂഷൻ
ആ ആ അതന്നെ എക്സാമൊ കഴിഞ്ഞ് ഓണ ഓണം അടുപ്പിച്ചിട്ടേ ഓണം പരീക്ഷയൊക്കെ അല്ലെ
ആ ഇഞ് ടൂഷാ ട്യൂഷൻ സെന്ററിൽ അടുത്ത മാസം ഈ ഏഹ് അടുത്ത മാസം ഉണ്ടാവും പകുതിയാകുമ്പോത്തന് തുടങ്ങും അയിന്റെ മുന്നേ ഓൽക്ക് ഒരു പ പത്താം ക്ലാസ്സ്‌ അല്ലെ വിജയബെരിന്റെ ഒരു ക്ലാസ് ണ്ടാവും അയിന്റെ ആ വിജയബേരിന്റെ ക്ലാസ്സ്‌ എഹ് ഒമ്പത് മണി തൊട്ട് ഒമ്പതെ മുക്ക മുക്കാല് വരെണ്ടാവും
അതെന്ത് വിജയഭാരത് വിജയഭാരതോ
വേരിന്ന് പറഞ്ഞ ഒരു ക്ലാസ്സി പത്താം ക്ലാസ് ആർക്ക് മാത്രംള്ളതാ ആ അയിന്റെ പരീ അടുത്ത മാസം പത്ത് ഇതിലുണ്ടാവും അത് കയിഞ്ഞടുത്ത പകുതിയാവും ട്യൂഷൻ സെന്റർത്തത്
ഓ സ്കൂളില് പത്താം ക്ലാസ് ആയാല് നമുക്കും ടെൻഷനാ നമുക്ക് ഉറക്കം പോലും വരത്തില്ല
ഉം ഓൾക്ക് ഇവടിണ്ട് പിന്നെ മദ്രസ് ത്തിൽ ആണെങ്കി ങ്കിൽ പൊതുപരീക്ഷ ഇതുപോലത്തെ ഒരു പരീക്ഷ തന്നെയാണ് ഉം അവിടയും പരീക്ഷ ഉണ്ടാവും അ ഇതുപോലെ തന്നെയാണ് നമ്മള് വേറെവിട് പരീക്ഷാ പേപ്പർ വിടലാണ് നമ്മളെ ഇതിന്റെ മാതിരി തന്നെ പത്താം ക്ലസ് പരീക്ഷന്റെ ആതിരി തന്നെ
അവിടെ അങ്ങനെയാണല്ലേ
പത്ത് പന്ത്രണ്ട് അന പ്രീ ലാസ്റ്റ്ത്തെ പരീക്ഷ എന്റെത് ഇവിടുന്ന ആണ്ടു അത് നോക്കൂല അത് സമസ്ഥ പറഞ്ഞ അയിലേ അങ്ങന പോകും
ഊ ഊ ന അങ്ങനെ അത് ജയിക്കണം അല്ലെ
അത് അവിട്ന്ന് ജയിക്കണം അല്ലെങ്കിൽ ആ ക്ലാസ്സിലെതന്നെ
പിന്നെ ആ ക്ലാസ്സിൽതന്നെ കണ്ടിന്യൂ ചെയ്യണം അല്ലേ
പല ആൾക്കാരും വലുതെ പഠിപ്പിക്കുന്ന സമയം നോക്കുകയാണെങ്കില് പ്രശ്നില്ല മക്കള് എത്രത്തോളം പഠിക്കുന്ന ക്കറിയല്ലോ
ഓ ഓ ഓ
ഇതങ്ങനെയല്ലല്ലോ
ആ ആപിന്നെ യാത്രയൊക്കെ പോ പോന്ന കൂട്ടത്തിലാണോ
പ്ലീസ് ഉം യാത്രകള് കൊറവാണ് വെക്കേഷൻ ട്രിപ്പിന് പോവാൻ കഴയീലില്യാ കാരണം ഒന്നെങ്കിൽ സ്കൂളെ മ ഡ്രെസ്സാ അങ്ങനെ ഒരു നേരം രാ ഒരാക്ക് രാവിലെയാണെങ്കി ഒരാ വൈകുന്നേരം വൈകുന്നേരവനെഎവിടെ ഇപ്പാ അങ്ങനെ പോയി നക്കാള്ളെ ഇതൊന്നും വരിലില്ലേ ഞങ്ങക്ക്
രാവിലെ വൈബായിട്ടൊരണ്ടേ ട്രിപ്പ് പോലൊന്നും പോണന്ന് പറയത്തില്ലേ
പിടിക്കലില്ല ഓൽക്കറിയില്ലങ്കിലും പോവലില്ല പിന്നെല്ലാരും കൂടി അങ്ങിട്ട് നമ്മളയീ കുടുംബായിട്ട് അങ്ങനെ പോവും മൂത്തച്ഛന്മാര് മൂത്തച്ഛന്മാര മക്കള് ഇളച്ചന്മാര് ഓല ഭാര്യമാര് അങ്ങനെയൊക്കെ പോവേണ്ട് അല്ലാതെ ഒറ്റക്കായി ഇട്ട് കുറവാണ്
ആ
ഉം രാത്രിത്തേക്കുള്ള ഭക്ഷണങ്ങളൊക്കെ
ഉച്ച ഓ ഉച്ചക്കേ റെഡിയാക്കും ചില ദിവസെങ്ങാണും ചപ്പാത്തി ഉണ്ടാക്കും ആ അതന്നെ ചില ദിവസന ചില ദിവസംന്നെ ചപ്പാത്തി ഉണ്ടാക്കും
ഏ നക്ക് പിന്നെ രാവിലെ പച്ച തന്നെ ഉണ്ടാവുക പിന്നെ രാത്രി ഭക്ഷണ ഒന്നുംല്ല പിന്നെ ഭക്ഷണൊക്കെ വെക്കല് കുറവാണ് ഉം തിന്നണത് ഒരു ഇത് തിന്നണ്ട അത്രയള്ള ഇതൊന്നുമില്ല മക്കക്കായാലും ഉം നിർബന്ധങ്ങളൊന്നുംല്ല ഇന്നെ വേണം എന്നുള്ള വാ വാശിയില്ല നിർബന്ധമില്ല അവർക്ക് ഭക്ഷണം കഴിക്കാതെ കിടന്നിറ
അത്രയും കാര്യഅവിത് മക്കള അവരിങ്ങനെ അലച്ചരം ബുദ്ധിമുട്ടും ഒന്നും അറിയുന്നില്ലല്ലേ നമ്മള് നിർബന്ധിച്ച് കൊടുക്കില്ലേ കഴിക്ക് കഴിക്ക്
ആ ഉം ഉം അങ്ങനൊക്കെ അങ്ങനത്തതെ ഉള്ളു ഹ ഹ ഹസ്ബൻഡു ഒക്കെ പണി കഴിഞ്ഞു വന്നാ വന്നിട്ടില്ല ഏഴര വൈകിഴിക്കൂലേ
ആഹ് വയ്യ ഉം കുറച്ച് കൂടെ കഴിയില്ലല്ലേ ഉം പിന്നെ മഴ നന്നാട്ടില്
മഴ ഇതുവരെ ഉണ്ടായിനി ഇപ്പൊ കൊറച്ചൊന്ന് നിന്ന് മഴന്ന് പറയാൻ മാത്രം പെയ്തിട്ടും ഇല്ലല്ലോ പെയ്യുമ്പ നന്നാക്കിയാണ് പെയ്യണുണ്ട് അത് കഴിഞ്ഞ് നാലൂ സം നല്ല വെയില്
ഓ നമുക്ക് അതേ അവസ്ഥയാണ് ആഹ് നമുക്ക് ഇന്ന് ഇന്നലെ വരയും ഭയങ്കെര വെയിലായി ര്ന്നു ഇന്നായപ്പം
ആഹ് ഇന്നപ്പോ ഉച്ചക്ക് കൊറച്ച് ആ അതന്നെ പേരേള്ളു മഴക്കാലം എന്നുള്ളതിലേക്ക് എത്തിട്ടില്ല മഴയൊന്നും ആഹ്
ഉം ലാസ്റ്റ് വേനലൊക്കെ ആവുമ്പോവാ ബുദ്ധിമു
ആ വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലേ നമുക്കും ഒണ്ട് മ്മ് ഒണക്കായികഴി ഒണക്ക് കയികഴിഞ്ഞാ നമുക്കി കെണറില്ല പൈപ്പ് ലൈനാണ് അപ്പോ ഇപ്പോ എപ്പഴും വെള്ളം കാണും ഒണക്കായി കഴിഞ്ഞാ മൂന്നും നാല് ദേവസം കൂടുമ്പഴാ ആഹ്‌ എല്ലാർക്കും വെള്ളത്തിന് ഉപയോഗവും കൂടും അല്ലേ
ആഹ് അതന്നെ ആഹ് അപ്പ നമ്മുക്ക് വെള്ളം എത്ര തെകച്ചാലും തെകയും ചെയ്യൂലാ ഒന്ന് ആഹ് ഇപ്പ വെള്ളം നമ്മള് ഓവറായിട്ട് കൈ ഇതാക്കുകയും ചെയ്യും അപ്പോ വെള്ളം തെകച്ചാ തെകയും ചെയ്യില്ല പിന്നെ മക്കളൊക്കെ ഇണ്ടാവുമ്പയെ
ആഹ് എത്ര വെള്ളവോണ്ടേലും തെ പിന്നെ മ്മ് അവര് ഒണക്കാമ്പോ രണ്ട് നേ എന്തായാലും കുളി
ആഹ് അത്ണ്ടാവും പിന്നെ പൊടിയും മണ്ണും ഇതൊക്കെ ആയില്ല മക്കള് എപ്പോളും പൊറത്തല്ലേ ണ്ടാവുകാ
അത് തന്നെ അവര് എപ്പോഴും കളിക്കാനു ഒക്കെ പോവും ഉം പിന്നെ ഉം ആഹ് അത് അല്ലെ പിന്നെ കൊച്ചുങ്ങെക്ക് എന്തെലും സന്തോഷങ്ങളൊക്കെ വേണ്ടെ? തൊക്കെ മാനസിക ആയ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലെ?
ആഹ് അതെന്നെ ഉം ഇപ്പ അത് അയിനും ഇണ്ടെല്ലോ വെക്കേഷൻ ആയാലും ഇണ്ടെല്ലോ എഴ്താൻ ഇഷ് ട്ടം പോലെ കൊട്ത്ത് വുടെല്ലോ ഓൽ അവ്ടെ ഇണ്ടോ അവധിക്ക് ആ അവധിക്കാല പ്രവർത്തനംന്ന് പർഞ്ഞ്ങ്ങാ എട്ക്കും എട്ക്കും ക്കും എത്രമാതിരി ഉം ഒട്ടിക്കാനും എഴ്താനും മക്കെൾ ചോയ്ക്കു ചോയ്ക്കും ചെയ്യും പിന്നെന്തിനാ ഈ അവധി
സത്യാണ് അവര് രണ്ടുപേരും സി. ബി. എസ്. സി. ആണ്. അത് കാരണം ഇഷ്ടം പോലുണ്ട് ആഹ് ആഹ് പ്രോജക്ട് ആഹ് ഇത് സി. ബി. എസ്. സി. ആയോണ്ട് മോൾ പ്ലസ് ടൂനാണ്
ഏഹ്
ഇഷ്ടം പോലുണ്ട് ഇപ്പ പഠിക്കാന്ന് പിന്നെ ഇരുന്ന് പഠിച്ചോളും ബുദ്ധിമുട്ടൊന്നും ഇല്ല
ഏഹ് ഞമ്മൾത് പിന്നെ ഞമ്മള് അങ്ങട്ട് പറയണം. പിന്നെ പഠിക്കി പഠിക്കി പഠിക്കീന്ന്ള്ളത്. അല്ലാതെ ഏഹ് പഠി ക്ക്യാള്ളതൊന്നും ഓക്കില്ല.
ആഹ് ഇല്ലല്ലേ ആഹ് നമ്മള് ങ്ങനെ പുഷെയ്തോണ്ടിരിക്കണം.
ആഹ് പുശേ അയിന് മക്കളിവിടെ ഇഷ്ടം പോലെ കളിക്ക്യാള്ളോണ്ടേ ഓരോ തോ നേരം മക്കൾ കളിക്കാൻ വേണ്ടി ഇങ്ങനെ വിൾക്കേ.
ആഹ് വേറെ മക്
ഏഹ് ആഹ് ഇഷ്ടം പോലെണ്ട് പിന്നെ ആവനാന്റെ ബാക്കിക്കാരന്നാവുമ്പം. വിടാതെക്കാനും അമുക്ക് പറ്റൂലല്ലോ. പ്പങ്ങനെ കോളിങ് ബെല്ല് അടിച്ച് അടിച്ച് അടിച്ച് വരും
കറക്റ്റാണ് അന്നരം അവര് കളിക്കാൻ പോവുമ്പം പിന്നെ ഇവർ ക്കും സങ്കടാവ്
ആഹ് സങ്കടാവും. ഓല് ചോയിക്ക്‌യും അവലമ്മ വിട്ണ്ടല്ലോ എന്തെങ്ങക്ക് വിട്ടാ ലും ചോയ്ച്ച പോയിലെ. ആഹ് അതാണ് ഉംഹ്. അപ്പങ്ങട് വിട്
അവർക്ക് നിങ്ങക്കെല്ലാം അവിടെല്ലാം ഫുട്ബോള് ഭയ് ങ്കരഹരു അല്ലേ
ആഹ് ഫുട്ബോൾ ഭയങ്കരതാണ്. ഉം ആഹ്
ആഹ് നി ക്ക്‌ നമുക്ക് കേട്ടിട്ടുണ്ട്. ഷ് വയങ്കര ഫുട്ബോളിന്റെ ഫുട്ബോളിന്റെ ലോകം തന്നെയാണെന്ന് പറയും.
ആഹ് ഓഹ് പറയണ്ട. ഇനി ആൺകുട്ടിള് പെൺകു ട്ട്യേള്ന്ന് ഇല്ല്യല്ല് ഈ വേൾഡ് കപ്പ് പിനേ ആഹ് ഉം എന്നുംല്ല ഇവടെ മോളൊക്കെ രാത്രി അപ്പ ഇൻക്കറിയില ഞമ്മളട് ഒർങ്ങി പോ വെൾണ്ടാവും ഇങ്ങനൊക്കെണ് ഞാൻ പർയാ ഇത്ര ഇത് അൻക്കി പഠി ര്ത്തത്തില് കാണിക്ണില്ലല്ലോ. ഇതിന്റെ ഒരു കാ ഭാഗം പഠിത്തത്തിൽ കാണിച്ചാലല്ലേ ഇതാവോള്ളറി ഞാൻ ചൂടാവേ. ഉം ഏഹ് ഏഹ് അല്ലെങ്കി ൻ്റെ മൂത്ത മോളക്കെ എട്ട് മണിക്ക് ഉറങ്ണതാ. ആ സമയം ആവുമ്പോ ഒരു മണി ക്ക് രണ്ട് മണി ഇല്ല ഓൽക്കൊന്നുല്ല ആ ആ പിന്നെ എത്ര പേര് കണ്ട് കാണുവോ
ഉം പഠിക്കാൻ പറഞ്ഞ കേറും ഒൻപത് മണിയമ്പഴേ അവർക്ക് ഉറക്കം വരും
ആ പുസ്തകം മറിച്ച് വച്ചാ മതി അപ്പൊ തന്നെ ഓൽക്ക് ഉറക്കം വന്ന് തൂങ്ങിയാണ് ഞാൻ ഉറങ്ങാ ട്ടമ്മാ പറഞ്ഞ് ഓല്
ആ അതില്ല കളിക്കാനൊക്കെ പോയിട്ട് വരുമ്പഴേ ഭയങ്കര ക്ഷീണം അല്ലേ
ആ അതാണ് ഭയങ്കര ക്ഷീണവും ഇതൊക്കെയാണ് പഠിക്കാൻ ഇല്ല രാവിലെ തൊട്ട് ഇത് തന്നല്ലേ ഞങ്ങള് കേക്കണത് പറഞ്ഞിങ്ങാണ്ട് ഓല് പുസ്തകം അങ്ങട് എഴുതാനുള്ളത് എഴുതിവക്കും
ആഹ് എഴുതുമ്പഴുത്തേനും ക്ഷീണാവും പിന്നെ കുനിഞ്ഞിരുന്നങ് എഴുതമ്പഴേ ഉം പിന്നെ അങ്ങനെ ഇരുന്ന്
ട്യൂഷനിലേക്കും സ്കൂളിലേക്കും മദ്രസത്തിലേക്കും ഒക്കെ എഴുതാൻ ഞങ്ങളല്ല എഴുതണത് ഞങ്ങളല്ലേ പഠിക്കണത് കുറച്ച് റെസ്റ്റ് ഞങ്ങക്കും വേണംന്ന് പറയും ഉം മൂന്ന് മൂന്ന് ഭാഗത്തേക്കും ഓലല്ലേ പായണ്ടേ
ആ അത് തന്നെ പിന്നെ സ്പെഷ്യൽ ഫുഡോക്കെ ഉണ്ടാ ഉണ്ടാകാറുണ്ടോ
ആഹ ഫുഡ് ഉണ്ടാക്കും അത് അധികം സൺ ഞാറാഴ്ചണ് ഉണ്ടാക്ക് ആ സ്പെഷ്യലൊക്കെ ഉണ്ടാക്ക് കാരണം ഞാറാഴ്ചേണല്ലോ ഹസ്‌പെൻഡും പിന്നെ കുട്ടികൾ എല്ലാരും ഒരുമിച്ച് നമുക്ക് കിട്ട അപ്പൊ ഞായറാഴ്ചകളിൽ ഉണ്ടാക്കും ഉം അൽഫാം ഇതുവരെ ഞാൻ ഉണ്ടാക്കിയോക്കില്ല്യ മന്തിയക്കെ ഉണ്ടാക്കന്നല്ലാ മന്തി ഉണ്ടാക്കും പിന്നെ ബിരിയാണി ഇണ്ടാക്കും പക്ഷെ ബിരിയാണി ഞാൻ തിന്നൂല അപ്പൊ അതികോം ഉം ഞാൻ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തൊന്നും തിന്നൂല ആഹ് കഴിക്കൂല ഇഷ്ട്ടല്ലഇന്ക് ഓവർ നെയ്യും ഇതൊക്ക വരു ഓയിലൊക്കെ വരുമ്പോ അപ്പൊ മൻ മന്തി തിന്നും അപ്പൊ അധികം മന്തിയന്നെ അധികം ഉണ്ടാകല് പിന്നെ ഓല്ങ്ങനെ പറയാണെങ്കിലൊക്കെ അപ്പൊ ബിരിയാണി അതു തൊ ക്കെ ഇണ്ടാക്കി കൊടുക്കും ഉം ആഹ ആയിക്കോട്ടെ ഇന്നാ ശരിട്ടോ